ഹലോ
കേൾക്കുന്നില്ലേ
ആ ഉണ്ടണ്ട്
ആഹ ഇപ്പ ഭാഷന്റെ കാര്യം പറയാണെങ്കില് ഇന്ത്യയില് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അതിനന്നുസരിച്ച് തന്നെ ഒരുപാട് ഭാഷകളുംുണ്ട് എല്ലാ നാട്ടിലും ഏ ഞാൻ അറിഞ്ഞെടുത്തോളൂ എന്താ പറയാ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലത്തും ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ നാടിനെ വെച്ച്ു നോക്കുമ്പോ നമ്മളെ നാട്ടില് മലയാളം മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാരണം ചിലപ്പോ ഇപ്പോൊ ഞാൻ വേറെ ഏതെങ്കിലും വേററെരു സംസ്ഥാനത്തിനെ കുറിച്ച് പറയാണെങ്കിൽ അവിടെ ഒന്നും രണ്ടും മൂന്നും ഭ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മള നാട്ടില് മലയാളം മാത്രം സംസാരിക്കും ഹിന്ദി സംസാരിക്കുന്ന നാട്ടിപ്പ ചിലപ്പോ ഹിന്ദിയും ചിലപ്പം ഉർുദുവും അല്ലെങ്കിൽ എന്താ പറയുക തമിഴും എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പ ഇംഗ്ലീഷ് സംസാരിക്കുന്ന- നാട്ടിലാണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് ഭാഷയായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തത നമ്മളെ മനുഷ്യന്മാർക്ക്ിടല ശരിക്കും ഭാഷ എന്തിനാാല ചോദിച്ച നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക അല്ലെങ്കിൽ എന്താണ് ആശവിനിമയം നടത്തുക എന്നുള്ള ഉദ്ദേശ ല്ലന്ന് ആക്കീു പക്ഷെ എന്താണ് ഇപ്പോൊ എല്ലാർക്കും എല്ലാ ഭാഷയും അറിയില്ലെങ്കിൽ കൂടി ഇല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ വട്ട് ആശയവിനിമയം നടത്താൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് ഭാഷണെ കുറിച്ച് നിങ്ങൾക്ക് എന്താ നിങ്ങളൊ ഒരു അഭിപ്രായം മൊത്തത്തില്
ഉ നിങ്ങള്ൾ പറഞ്ഞ പോ നമ്മളെ കേരളക്കാർക്ക് എപ്പോഴും ഒരേ ഒരു ഭാഷയള്ളത് മലയാളമാണ് ണ് പിന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നന്ന് ഭാഷ ചിന്തകള് വിക അറിവ് എല്ലോ മറ്റുള്ളവരോട് പറയാനോ എല്ലോ ഉള്ളരു മാർഗ്ഗമായിട്ട ഭാഷനെകാണ് കാണുന്നേ ഭാഷയില്ലന്ന് പറഞ്ഞ പിന്നെ നമ്മളന്ന ഊമാള പോലെന്ന് ആഹ ഭാഷയുടെ പ്രാധാന്യന്നൊക്കെ വെച്ചാൽ നമ്മളെ സങ്കടവുംോ സന്തോഷവും സ്നേഹവും എല്ലാം പങ്കക് വെക്ക ക്ക നമുക്ക് വാക്കളിലൂടെ പറ്റൂ നമുക്ക് സംസാരിക്കാണ്ടരിക്ക നമ്മള് ഭാഷേനെ പറ്റി അറിയണോ ഭാഷ അറിയ അറിഞ്ഞാാലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ നാടി ചരിത്രം കഥ പാട്ട് പയഞ്ചൊല്ല അതെല്ലാം നമ്മള രോരുത്തരു ഭാഷയിലാന്ന അട അടങ്ങിയിട്ടില്ലേ പിന്നെ അറിവ് നേടാനും കൊടുക്കാനും എല്ലോ ഭാഷ അത്യാവശ്യന്ന് മാതൃഭാഷയിലൂടെ കിട്ടുന്ന പഠനം എളുപ്പത്തിലും ആയത്തിലും മനസ്സിലാക്കാൻ പറ്റൂ. ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് തമ്മില് ഒരു കൂട്ടായ്മയും സ്നേഹവും അത് വേറെ തന്നെ ഉണ്ടാവുകയും ചെയ്യും പിന്നെന്താ ഇങ്ങള അഭിപ്രായോ
അതെ പക്ഷെ നമ്മള മലയാള ഭാഷേന്റെ മ്ഹ് മമ്മളെല്ലാവരും മലയാളം മാത്രേ സംസാരിക്കുന്നുള്ളൂ എങ്കിലും അതില് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്താവെച്ചാ എന്താ പറയാ നമ്മള് ഒ എല്ലാ നാട്ടിലും ഒരേ പോലത്ത മലയാളം അല്ല അമ്മള് സംസാരിക്കുന്നത് അതാണ് നമ്മള് ഏറ്റവും വല്യ പ്രത്യേകത. അതായത് ഇപ്പോ കേരളത്തില് പതിനാല് ജില്ലകള് ഇണ്ടെങ്കില് ഒരു പന്ത്രണ്ടിലധികം ഭാഷകൾ തന്നെ കൊറെ വേറെ വേറെ രീതിയുള്ള ഭാഷയാന്ന് സംസാരിക്കാ. ഇപ്പൊ എന്താ പറയാ അമ്മള് കാസർഗോട് ത്തെ വിഷയം പറയാങ്കില് കാസർഗോഡ്ന്ന് ത്തെ മലയാളം പോലെ ആയിരിക്കൂല നമ്മള് കണ്ണൂരത്തെ അപ്പൊ ഓരോ ജില്ലകളിങ്ങനെ മാറുമ്പോ എന്താന്ന് ഏഹ് ഓരോ രീതി മാറും. ഇപ്പൊ കോയിക്കോട് മലയാളം പറയുന്ന ആള് വേറെ മലയാളത്തില് സംസാരിക്ക ചെലപ്പോ എന്താ പറയ നമുക്ക് ചെല ഇപ്പൊ മനസ്സിലാഉന്നെന്നെ ചെൽപ്പോ കാസർകോടെ മലയാളതും കേട്ട നമുക്ക് മനസിലാഏന്നെ ചെയ്യുല. തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോവാണെങ്കില് ആട്ത്തെല്ലാം ഭാഷ വേറൊ രീ തിലുള്ള മലയാളാന്ന് അപ്പൊ നമുക്ക് ചെൽപ്പോ അത് പെട്ടെന്ന് മനസ്സിലാകണം ഇല്ല. പ്പൊ പ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മള് ഇതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കണംന്നാണ് എനിക്ക് തോന്നുന്നെ അപ്പൊ ഭാഷനെക്കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാ?
അതെ നമ്മള് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഇന്ത്യ അതുപോലെ തന്നെ മറ്റു ഭാഷ ക്ക്ന്ന പഠിക്കുന്നതാ നമക്ക് നല്ലേ മാതൃഭാഷ മറന്നിട്ട് ബാക്കി ഭാഷ പഠിക്കണം ന്ന അ ഇപ്പള്ത്തെ കാലഘട്ടത്തില് നമുക്ക് ബാക്കിയുള്ള ഭാഷകളും അത്യാവശ്യാന്ന് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മൊബൈലോ സോഷ്യൽ മീഡിയയിലല്ല ഇപ്പോ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടി ചേർന്ന് ഉപയോഗിക്കുന്നുണ്ട് ഏഹ് അത് മലയാളത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. നമ്മടെ കുട്ടിൾക്ക് ശരിയായ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കേണ്ടതല്ലോ നമ്മുടെ ഉത്തരവാദിത്താണ്. ഇപ്പത്തെ കുട്ട്യേക് കൂടുതലും എല്ലാരും മലയാളത്തെക്കാള് കേരളക്കാരുടെ കുട്ടികളല്ലോ ഇംഗ്ലീഷും മറ്റു ഭാഷയെല്ലാന്ന് കൂടുതലും ഉപയോയിക്കുന്നെ
അതെ ആഹ് ശരിക്കും അത് എടുത്തു പറയേണ്ട ഒരു വിഷയന്ന് ഇപ്പോ ശരിക്കും മലയാളം ന്നുള്ള രീതിയിൽ നമ്മള് പറയും. മ്പൊ നമുക്കൊര് ഒറിജിനൽ അല്ലെങ്കിന്ത നല്ലൊരു മലയാളം ഇല്ലന്ന് തോന്നുന്നു അല്ല ഇംഗ്ലീഷും കൂടി എഹ് കൂടി കലർന്നിട്ട് ഒരു മംഗ്ലീഷ് പോൽത്തെ ഒരീ രീതിയാന്നി ഇപ്പ നമ്മള് പൊതുവെ മലയാളികള് സംസാരിക്കുന്നത് പ്പോ എന്താണ് ഇപ്പോ മൊത്തത്തിലെൽ ല്ലാരും പറയുന്നു ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും പറയാണ്ട് നമുക്ക് ഒരു വാക്യം മുഴുവനായിട്ട് പറയാൻ പറ്റാത്ത ഒര അവസ്ഥ ഉണ്ട്. ഏതൊരു സംസാരത്തിന്റെ ഇടയിലും ഇംഗ്ലീഷ് ങ്ങനെ കേയറി വന്നിട്ട് ഒരു വ്യക്തമായ ഒരു നല്ല ഒരു മലയാളം എഹ് നമ്മളെ നാട്ടിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെന്ന് വേണമങ്കി പറയും ശരി ക്കതിപ്പോരു പുസ്തകങ്ങൾലും കാര്യങ്ങൾലും മാത്രേ ന്താണ് ആ ഒർ നല്ലൊരു മൽ മലയാളംന്നുള്ള സാധനൊള്ളു ബാക്കി എല്ലാടിം നോക്കാന്നെങ്കില് എന്താവും ഒരു ഹ് എല്ലാം കൂടി കലർന്ന മറ്റു ഭാഷകള് കലർന്ന ഒരു മലയാളത്തി നെ ആന്ന് നമുക്ക് പൊതുവെ കാണാവുന്നഹ് ഈ വാട്സ്പ്പ് പോലത്തെ സോഷ്യൽ മീഡിയ സ സംഭവങ്ങൾക്കെ വന്നതിന് ശേഷാണെന്ന് തോന്നുന്നു ആ ഒരു രീതി ഭയങ്കര കൂടുതലായിട്ട് വന്നത്. അപ്പോ അങ്ങനെയല്ലേ?
അതെ നമ്മള് നമ്മളെ ഭാഷയെ സ്നേഹിക്ക വളർത്ത അടുത്ത തലമുറയെക്കെല്ലാ കൈമാറാ നമ്മള് ഇണ്ടെങ്കില് മാത്രേ ഇനിയിപ്പോ മലയാളല്ലാം ഇണ്ടാവൂ. പിന്നെ മനുഷ്യന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യാസ ആക്കുന്നതെന്നെ ഭാഷയാന്ന്. മനസ് സ്സില്ള്ളത് വാക്കുകളിലൂടെ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനല്ലള്ള ഒരു കയ് വ്
ഉം അതെ അപ്പൊ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്ക് ചെലപ്പോ മൃഗങ്ങൾക്ക് വേണങ്ങ് ചെലപ്പ അവരുതായ ഭാഷകള് ഇണ്ടാവോ ഇല്യോന്ന് നമുക്കറീല ചെലപ്പോ അവര്ക്ക് അവരെ ആശയ വിനിമയം നടത്താൻ വേണ്ടി ചെലപ്പോ ഏതെങ്കും ഭാഷകൾ ഇണ്ടോന്നൊന്നും കുറിച്ച് നമ്മക്ക് പറയാനും പറ്റൂല. അപ്പൊ പിന്നെ ഭാഷന്റെ ലോകത്തില് ഏറ്റവും കൂടുതല് ആൾക്കാര് ഉപയോഗിക്കുന്ന ഭാഷ ഏതാന്ന് ചോയ്ച്ചാ നമുക്ക് വേണെങ്കി ഇംഗ്ലീഷ്ന്ന് പറ്യാ അപ്പോ ലോകത്തിലെ ലോക ഭാഷയായിട്ട് നമ്മള് ഇംഗ്ലീഷിനെയാ നണ് തെര എല്ലാരും പൊതുവെ പറയുന്നെ അതേപോലെ തന്നെ നമ്മള് ഇന്ത്യയ്ടെ ഭാഷ് ഏതാന്ന് ചോയ്ച്ചാ അമുക്ക് ഹിന്ദിയാറ്യ പക്ഷെ നമുക്ക് ആ ഹിന്ദി എല്ലാർ ക്കു അറീലാന്നുള്ളതാന്ന് ആ ഒര് എടുത്തു പറയേണ്ട ഒരു വിശ്വം അതായത് ഇപ്പമ്മള് ഇന്ത്യേന്റെ ഭാഷാന്ന്ട്ട് അമ്മള് ഇതാക്കുന്നേ ഹിന്ദി ഭാഷ എത്ര ആൾക്കാർക്ക് അറിയാന്ന്ള്ളത് നമ്മള് ചോയിക്കാങ്കി നമുക്കു ഒന്ന് മലയാളത്തില് ഈ ഇമ്മളെ കേരളത്തിൽ ഇള്ള ആൾക്കാർക്ക് അത് തീരെ ഹിന്ദി അറിയാത്തൊരു അവസ്ഥ ഇണ്ട് എന്താ പറയാ കൊറെയ്യൾക്കാർ ക്ക് മലയാളം മാത്രെ സംസാരിക്കൂ ഹിന്ദി അറീല പ്പൊ സ്കൂൾലല്ലാം പോയ് ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന്ണ്ടെങ്കിലും ശരിക്കും ഹിന്ദി അത്ര ഒരു നല്ല രീതീല് ആരുക്കും അറീലാന്നാന്ന് തോന്ന്ന്നു ഇങ്ങക്ക് ഹിന്ദി സംസാ രിക്കാനും എയ്താനും വായിക്കാനും അറിയാവോ?
അത്യാവശ്യം അറിയ പിന്നെ എല്ലാ ഭാഷയും പഠിക്കാന്നല്ലെ പറയുന്നത് നമുക്ക് അതൊരു ശക്തി യാന്ന് നമ്മൾക്ക് ഒരു വാക്കോണ്ടാ നമ്മള് ചെലപ്പോ സന്തോഷോ സങ്കടോ എല്ലോം ആ ഒരു വാക്ക് എല്ലാന്ന് കണ്ടെത്താ അത് നമുക്ക് നമ്മളെ സന്തോഷം പങ്കിടാനു അത് കിട്ടണ്ടി ക്കിലല്ലോ വാക്കും ഭാഷയെല്ലാം അത്യാവശ്യാന്ന്
അപ്പൊ ഇങ്ങക്ക് എന്തെല്ലാം ഭാഷ ഇപ്പൊ എനക്ക് അന്റെത് പറയാംങ്കിൽ എനക്ക് ഞാനീ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും- മലയാളം അറിയാ തമിഴ് അറിയാ ഹിന്ദി അറിയാ ഉറുദു പ്പറിയാ പ്പം ഇങ്ങക്ക് ഇങ്ങനെ എ എല്ലാർക്കും ചെലപ്പം എല്ലാ ഭാഷയൊന്നും അറിയണന്നില്ല പക്ഷെ ഇങ്ങക്ക് ഏഹ് എ ന്തെല്ലാം ഭാഷ സംസാരിക്കാൻ അറിയാ
നിങ്ങളെപ്പോലെ അത്ര കൊറെ ഭാഷയൊന്നും എനക്ക് അറിയില്ല. അൻക്ക് ഇംഗ്ലീഷ് മലയാ ളം ഹിന്ദി അത് അതേ കാര്യായിട്ട് അറിയാവൂ.
ആ ഇപ്പൊ നമ്മളിപ്പ അറിയാതെ ഇപ്പം നമ്മള് കേരളത്തെന്നെ ജീവിക്കണം ന്നില്ലല്ലൊ നമ്മളിപ്പോ കേരളത്തിന് പൊറത്ത് വേറൊരു നാട്ടി ജോലിയ്യാനോ അല്ലെങ്കില് പഠിക്കാനോ അല്ലെങ്കെനെ എന്താന്ന് എന്തിനെ ഏഹ് ഒരു നാട് കാണാൻ വേണ്ടിട്ട് പോവുന്നയാലും ശരി ഒരു വിനോദയാത്രക്ക് പോവ്ന്നയാലും ശരി നമ്മള് വേറൊരു നാട്ടിലെത്തിയാല് ആ നാട്ടിലെ ഭാഷ നമുക്ക് അറിയെങ്കില് നമുക്ക് ആട്ത്തെ എല്ലാ സ്ഥലവും പെ പെട്ടെന്ന് മനസ്സിലാക്കാനു ആടുത്ത ആൾക്കാരോട് സംസാരിക്കാനു ആടെ അമ്മള് പറ്റിക്കപ്പെടാനു ള്ള സാധ്യതയെല്ലാം വളരെ കൊ റവേരിക്കും ഇപ്പൊ എങ്ങനാ നമ്മള് ഇപ്പൊ ഒരു അറിയാത്തസ്ഥലത്തു പോയിട്ട് ഈ വണ്ടിയെല്ലാം കേറ്റാകുമ്പോ ചെ ലപ്പോ നമുക്ക് അറിയാത്ത നാടാവു മ്പോ ആടുത്തെ ആൾക്കാറ് അവരെ ഭാഷയൊന്നും നമ്മള് പറയിന്നില്ലെങ്കില് അവര് അ മ്മളെ പറ്റിക്ക ലേ അങ്ങനത്തെല്ലോം ഒരുപാട് സംഭവങ്ങളും വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേക്കുന്നില്ലെ അപ്പോ അയിന്റാത്ത്ന്നെല്ല ഒരു രക്ഷ നേടാ അങ്ങനെ കൊറേ ഉപകാരം നമ് മ്മള് ഒരുപാട് ഭാഷകള് പഠിക്കുന്നോണ്ട്ണ്ട് അപ്പൊ അനക്കോന്ന് ഇങ്ങളും എത്രയും പെട്ടെന്ന് ഏ പറ്റാവുന്നത്ര ഭാഷകളെല്ലാം പഠിക്ക അപ്പൊ ഭാഷകള് പ്പൊ പഠിച്ചാലേ നമ് ക്ക് മറ്റ് നാടുകള്ലൊക്കെ പോയാല് നമ്ക്ക് ഒരു നല്ല ഉപകാരാവ്ന്ന രീതിൽ ഇണ്ടാവു ന്നെന തോന്നുന്ന് അല്ലെ
അതെ മറ്റ് നാട്ടില് പോയാലും നമ്മക്ക് നമ്മടെ അതേ ഭാഷ സംസാരിക്ക്ന്ന ഒരാളെ കിട്ടിക്കയി ഞ്ഞയ്ഞ്ഞാല് അവരോട് എന്തോ പെട്ടെന്ന് കൂട്ട്ണ്ടാവും അതാന്ന് നമ്മളെ മലയാളികളെ കൂട്ടായ്മെയും പിന്നെ നമ്മടെ മാതൃഭാഷയാന്ന് മലയാളോം ആ അയ്മ്പത്തിമൂന്ന് അക്ഷരങ്ങളുടെ സമ്പൂർണ്ണായ ഒരു ഭാഷയാന്ന് മലയാളം
അതെ അപ്പോ മലയാളം ശരിക്കും പക്ഷെ ഇപ്പൊത്തെ ആൾക്കാർക്ക് ന്താണ് മലയാളം എഴുതാ ന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരി അവസ്ഥയിലേക്ക് എത്ത്ന്നുണ്ട് എന്താ പറയാ ഇപ്പൊ നമ്മള് മൊബൈലില് എഴുതി എഴുതിട്ട് ടൈ പിങ്ങ് മാത്രം അല്ല അതെന്താണ് കൈനെ കൊണ്ട് എഴുതുന്ന രീ രീതി ഇപ്പൊ പൊതുവെ എല്ലാവരും മറന്നു പോവുന്ന ഒര് അവസ്ഥയും കൂടിണ്ട് ഈ സ്കൂള്ലെല്ലാം പഠിക്കുന്ന കുട്ടിയോള് മാത്രേ ഇപ്പോ പേന എട്ത്തിട്ട് ഈ കടലാസില് എഴുതിയിട്ടല്ലാം ആക്കുന്നൊള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും എന്താണ് ഹ് കമ്പ്യൂട്ടർ അല്ലെങ് മൊബൈല് കൂടെല്ലാം ചെയ്തിട്ട് ഇപ്പ ആര്ക്കും എഴുതാന്ന്ള്ള സംഭവം എല്ലാറും മറന്നു പോവുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് നമ്മളിപ്പോ സംസാ രിക്കുമ്പം തന്നെ മുഴുവനായിട്ട് മലയാളം സംസാരിക്കാണ്ട് മലയാളത്തിന്റെ ഒ ഒര് ഇംഗ്ലീഷ് കലർന്നിട്ടുള്ളൊരു മലയാള രീതിയൊക്കെ നമ്മളെ സംസ്കാരത്തിൽക്ക് എത്തിയിട്ടില്ലേ അപ്പൊ അയ്നെ കുറിച്ച് എന്താ ഇങ്ങക്ക് പറയാനുള്ളേ?
അതെ ഇപ്പൊ നമ്മളെ മലയാളക്കാരെടക് പോലു ഇംഗ്ലീഷിന്റെ ആദ്യത്തെല്ലാം വല്ലാണ്ട് കൂടി പിന്നെ ഇംഗ്ലീഷ് അറിയാ അത് പഠിച്ചുന്നല്ല പറയുന്നത് എല്ലാർക്കും എന്തോ വലിയ സംഭവാന്ന് പിന്നെ ഈ കുട്ട്യാളടക്കം സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടി ചേർത്തിട്ട് മംഗ്ലീഷ് ഉപയോഗിച്ച് മലയാളത്തിന്റെ ശുദ്ധി നഷ്ടപ്പെട്ത ചെയ്യുന്നേ പിന്നെ വാട്സപ്പില് ഫേസ്ബുക്കില് അങ്ങനത്തെയ്ലല്ലാം മലയാളം എഴുതീട്ട് പരിശീലിക്കാ അ കുട്ടിയേക്കെല്ലോം മലയാളം പറഞ്ഞു കൊടുക്ക നമ്മളെ മാതൃഭാഷ മറന്ന് ട്ട് നമ്മള് പിന്നെ വേറെ ഭാഷ പഠിക്കര്തല്ലോ
അതെ മലയാളം ഭാഷ കൂടുതലായിട്ട് നമ്മള് പഠിക്കാനും കാര്യം നമുക്ക് ചെയ്യുന്നത് ഇപ്പോ ഏറ്റവും ചെയ്യാവുന്ന മറ്റൊരു എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ അനിക്ക് അന്റെ ഒരറിവിൽ ഞാൻ വിചാരിക്കുന്നത് പുസ്തക വായിക്ക അപ്പൊ ഞാനത്യാവശ്യം പുസ്തകങ്ങൾ ആതിലും വായിക്കലുണ്ട് ഇനിപ്പോ സ്കൂ പഠികുമ്പായാലും ശരി അല്ലെങ്കിൽ അയ്നു ശേഷല്ലോം ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കലുണ്ട് അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുസ്തകങ്ങളൊന്നും അല്ലെങ്കിലും പഴയ പുസ്തകങ്ങളോടാണ് അനക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവൂലേ അതായത് വലിയ വല്യ രചയിതാക്കൾ എഴുതിയ മാധവി കുട്ടി അല്ലെങ്കിൽ ഒ എൻ വി കുറുപ്പ് അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ ആൾക്ക പുസ്തക എല്ലാം വായിക്കാന്നുള്ളത് അനക്ക് ഭയങ്കര ഇഷ്ട ള്ളൊരു കാര്യ അപ്പോ ഞാനങ്ങൻത്തെ ഒരുപാട് പുസ്തകങ്ങങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പോ എന്ത നമ്മ സ്കൂളെല്ലാം പഠിക്കുന്നില്ലെ പാത്തുമ്മന്റാട് അതൊക്കെ നമ്മളൊക്കെ പഠിക്ക ക്കുമ്പോ അത് നമുക്ക് പഠിക്കാൻ തന്നെ ഒരു വല്യോരു ഒരു ഒരു നോവൽ തന്നെ പാൽപ്പായസം അതുപോലത്തെ ഒരുപാട് പുസ്തകങ്ങള് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരീ കാലഘട്ടത്തില് എങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ ഒരു ഇത് കുറിച്ച് ഇങ്ങക്ക് എന്താറിയാ?
പുസ്തകം പത്രംഒക്കെ വായിക്കുന്നത് എപ്പോളും നമുക്ക് നല്ലതാന്ന് നമ്മളെ ഭാഷ മറന്ന് പോവാണ്ട് നിക്കാനുംല്ലോ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചദച്ചാ സ്കൂളുകളില് തന്നെ പത്താം ക്ലാസ് ഒക്കെ കഴ പിന്നീ അടുത്ത പതിനൊന്നൊക്കെ എത്തുമ്പോ ഈ മലയാളം എന്നുള്ള ഭാഷ തന്നെ ആടെ പുസ്തകമൊന്നും ഇല്ല ഹിന്ദി ആന്ന് പിന്നെ കൂടുതലും കണ്ടുവരുന്നേ പിന്നെ എല്ലാരും ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ ത്തെയിലേക്കന്നെ പോയിക്കൊണ്ടിരിക്കാ മലയാളത്തിനെ എല്ലാരും മറന്നു തുടങ്ങുന്ന പോലെയുണ്ട്
അപ്പൊ നിങ്ങള് പുസ്തകങ്ങളൊന്നും വായിക്കയില്ല?
ഏ ഉണ്ട്ണ്ട് ഇപ്പൊ പുസ്തകങ്ങള് ഓൺലൈൻ വഴിയും എല്ലോ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ണ്ട് പുസ്തകം പത്രമൊക്കെ വായിക്കാറുണ്ട്
അപ്പൊ നിങ്ങ ലാസ്റ്റ് വായിച്ച ഒരു പുസ്തകത്തിനെ കുറിച്ചൊരു അനുഭവം പറയോ?
ഞാൻ ലാസ്റ്റ് വായിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറഞ്ഞൊരു ബുക്കാണ് അയ്ല് കൂടുതലായിട്ടും നമ്മക്ക് കൊറെ മോട്ടിവേഷൻ